ഹലോ
കേൾക്കാവോ?
ആഹ് കേൾക്കാവോ?
ആഹ് കേൾക്കാം. എന്തുണ്ട് വിശേഷങ്ങള്?
നല്ല വിശേഷം. ഉം എന്താ ചെയ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കറി വെക്കണം ഉ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല രണ്ടു നേരം ഒരു നേരം വെ
അതെ ആഹ് ഞങ്ങളിവിടെ രാവിലെ വെച്ചാ വൈകുന്നേരം വരെ അതാ
ആഹ്
ഉച്ചക്കും വൈകുന്നേരവും ഒരു കറി തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേറെ
ആഹ് ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അത് കഴിഞ്ഞാ ഉച്ച ആകുമ്പലെ ചോറുണ്ടാക്കും അത് കഴിഞ്ഞാ പിന്നെ രാത്രി ആകുമ്പെക്കെല്ലാം ചോറും കറി അങ്ങനെ ഉണ്ടാക്കണം
രാത്രിയും വെക്കൂല്ലേ
ഉം രാത്രിയും വെക്കും
ആഹ്
പിള്ളോരൊക്കെ എന്ത് ചെയ്യണ്
പിള്ളേര് ഇതേ ഞാനിപ്പം ചോറ് കൊടുത്തിട്ട് പഠിക്കുന്നു രണ്ടു പേര് ആഹ് ഒരാള് രണ്ടില് പഠിക്കുന്നു ഒരാള് പ്രീ കെ ജി ഇക്കൊല്ലം ചേർത്തേ ഉള്ളു
ആഹ് ഭക്ഷണം കൊടുത്തു ഇല്ലേ ഇവിടെ രണ്ടു പേര് മൂത്താള് അഞ്ചില് പഠിക്കണ് രണ്ടാമത്തെ ആള് രണ്ടില്
ആഹ് ആഹ് പഠിച്ചോളോ സി ബി എസ് ഇ ആണോ
ട്യൂഷന് പോയറ്
അതെ അതെ ആഹ് ആഹ് സി ബി എസ് ഇ ആണോ
ഉം
ഉം ഉം അപ്പം എങ്ങ പഠിക്കാനൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ
പഠിക്കാനൊക്കെ ഇണ്ട്
ഹസ്ബൻഡ്
ഹസ്ബൻഡ് ഇവിടൊണ്ട് വർക്ക് ചെയ്യണതോ ആള് കൺസ്ട്രക്ഷൻ വർക്ക്
എന്താ വൈകുന്നേരത്തിന് എന്താ സ്പെഷ്യല്
സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല പച്ചക്കറി
ആഹ് ആഹ് ഞങ്ങക്കും പച്ച ക്കറി മീനൊന്നും കിട്ടാനില്ലല്ലോ
മീനൊന്നും ഇപ്പോ കിട്ടാനില്ല മീനൊക്കെ ഇതല്ലേ നല്ല വെ ലയുണ്ട് നല്ല റോളിങ്ങിലൊക്കെ അല്ലേ
ആഹ് നല്ല മീനൊന്നും കിട്ടണൂല്ല പക്ഷെ അതില്ലാണ്ട് ചോറെറങ്ങാൻ വല്ല്യ പാടും
അത് ശരിയാ ഒണക്കമീനേനും വേണം
ആഹ് ഞാൻ ഇന്ന് ഒണക്കമീൻ മേടിക്കാൻ പറഞ്ഞ പ്പ അതിവിടെ എങ്ങും ഇല്ല ഇനി മാർക്കറ്റിൽ പോണന്ന് പറഞ്ഞു
ആഹ് ശരിയാ വെറും ഒണക്കമീനേലുണ്ടെങ്കിലെ ചോറെ
ആഹ് ഇന്ന് അത് എ് കറിയാണെങ്കി ഇന്നലെം മൊട്ട പൊരിച്ചു ഇന്നും വീണ്ടും മൊട്ട പൊരിക്കേണ്ട വന്നു എന്തെങ്കിലും പൊരിച്ചതൊന്ന് വേണം
ആഹ് മ്പടെ അങ്ങനെന്നെ ഒന്നല്ലെങ്കി എ് മൊട്ട ഇണ്ടാവും അല്ലെങ്കി ഒണക്കമീൻ ഇണ്ടാവും അല്ലെങ്കി പച്ചമീൻ ഇണ്ടാവും
ആഹ് ആഹ്
ഉം ന്നിട്ട് വീ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് ഹസ്ബൻ്റും രണ്ട് പിള്ളേരും ഹസ്ബൻ്റിന്റെ ഉമ്മായും വാപ്പായും
ആഹ് അവർക്ക് പ്രായല്ലോരാ
പ്രായം ഉം വല്യ പ്രായം ആയില്ല
ഉം ഇബടെ ഞാനും രണ്ട് പിള്ളേരും ഹസ് ബന്റും അച്ഛനും അമ്മേം
ആഹ് ആഹ്
ഉം എന്താ അടുക്കളേലാണോ
ആഹ് ഞാൻ അടുക്കളയില് അവര് അമ്മില് എന്തോ വഴക്കുണ്ടായി അപ്പം പരാതിക്ക് വന്നത്
ആഹ് അല്ലെ പാത്രത്തിന്റെക്കെ സൗണ്ട് കേക്കാണ്ടേ കരേണക്ക സ അ കേൾക്കാണ്ടേ ഉം പിന്നെ കരയണ സൗണ്ടും
ഉഫ്
മഴ ഇണ്ടാ അങ്ങിട്ട്
മഴയായിരുന്നു ഇന്നിപ്പം മഴ കൊറവുണ്ട്
ആഹ് ആഹ് എന്തിനാ കരയണ്
അത് അവര് അമ്മില് എന്തോ വഴക്കു
ആ ആ ഹസ്ബൻ്റ് എന്തിയണു
ഹസ്ബൻ്റ് തടിടെ ബിസിനസ്സ് പൊറത്തു പോയിരിക്കുന്നു പിന്നെ വേറെന്താണ്
വേറെ എന്താ പറയാ
അ
ക്കിയ്ണ്ടോ ഒന്നും വർക്കീ യ്ണ്ടാവില്ലല്ലേ ചെറിയ കുട്ട്യോളല്ലേ
ആ ചെറിയ കുട്ടി ഈ കൊല്ലം ചേർത്തല്ലേ ഉള്ളു അപ്പൊ ഞാന് പി പിറ്റീസിയ കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിതേ ഉള്ളൂ ഞി എവിടെലും നോക്കണം
ഉം വീട്ട് പോവാറില്ലേ
പോവാറുണ്ട്
ഉംഉം വീട്ടില് ആരൊക്കെ ഇണ്ട്
വീട്ടില് മറ്റേ ഉമ്മേം ഉപ്പ ഇല്ല ഉമ്മേണ്ട് ഒരാങ്ങളെണ്ട് വൈഫുണ്ട്
ഉം
ആ ആ ഒണ്ട് പോകാറൊണ്ട്
ഇപ്പം സ്കൂളെ കാരണം പോവാൻ പറ്റ്
ആ അവധി ഒള്ളപ്പോഴല്ലേ പോകാൻ പറ്റൂള്ളൂ
ആ പെരുന്നാളൊക്കങ്ങനാഘോഷിച്ചു ണ്ടാവും
ആ പിന്നെ വേറെന്താണ്
വേറെ എന്തെ
അവിടെ എന്താണ് പണി അവിടെ എന്താണ് പണീന്ന്
ഇവിടെ എന്താ പണി ഇവിടൊന്നും ഇ ല്ല അങ്ങനെ പോണു
ആ ആ എന്ത വർക്ക് ചെയ്യുന്നുണ്ടോ അതെയോ
ഞാന് ഇപ്പോ സ്കൂൾ ട്രിപ്പ് ഉണ്ടാവില്ലേ വണ്ടി ഇണ്ടാവില്ലേ സ്കൂൾബസ് വണ്ടീലെ
അതെ ആ അപ്പം വരുമ്പം പണിയൊണ്ട്
ആ രാവിലെ എട്ടരക്ക് പോയാ പത്തുമണിയാവും വരും വരുമ്പോ പിന്നെ മൂന്ന് മണിക്ക് പോയാ അഞ്ചിനെ വേറാ ആ ഇവിടിന്നെ വേറെ രണ്ട് കുട്ട്യോളുണ്ട്
ആ അല്ല ഹസ്ബന്റിന്റെ
ഹസ്ബന്റിനെ അച്ഛനും അമ്മയും പിന്നെ രണ്ട് ചേച്ചിമാരിണ്ട്
ആ കൂടെ തന്നെയാണോ
അവരെ കല്യാണം ആര്
അച്ഛനും അമ്മയും കൂടെയാണോന്ന് ആ അപ്പൊ പണിയൊക്കെ തീർത്തെയ്ക്കില്ല പ്രായായതാണോ
ഏയ് ഇവിടെ നേരക്കാനെ പണിയൊക്കെ തീർത്തേക്കും അല്ല എന്നാലും നമ്മളല്ലേ ര എല്ലാ റ ചില്ലറ പണിയൊക്കെ എടുക്കണ്ടേ അങ്ങനെ ആ രാത്രി എഎന്തേലൊക്ക് ഒക്കെ പണി കഴിഞ്ഞു വരുമ്പം കൊണ്ടുവരുമ്പം അതൊക്കെ വെയ്ക്കും
ആ ആ
രാവിലെ ഒ കറി വെച്ചിഅല്ലായിരുന്നോ അത് കഴിഞ്ഞു അപ്പോ
ആ എല്ലാരും കൂടെ ഒള്ളതെ കൊണ്ട് തെകയൂലല്ലല്ലോ അല്ലേ ഉം
ഉം പിന്നെ രണ്ട് ചേച്ചിമാരുണ്ട് അവർ ടെ കല്യാണം കയ്ഞ്ഞു
ആ ഒരാ ഒരാണേ ഉള്ളൂ
ഒരു ആ ഒരാണേ ഉള്ളൂ
അവര് മക്കളൊക്കെ ഉണ്ടോ
ആ രണ്ട് ഉം ചേച്ചിമാർക്കും കുട്ടികളൊണ്ട് വലിയ ചേച്ചിക്ക് ഒരു ആൺകുട്ടി ചെറുതിന് രണ്ടേ കുട്ടികളുണ്ട്
ആ ആ അപ്പ എല്ലാരും കൂടെ വെക്കേഷനു വരുമ്പം
ഉ വെക്കേഷനൊന്നും ഇപ്പ അവര് വരാറില്യ ഇപ്പൊ അവരൊക്കെ ജോലിക്ക് പോവാൻ തൊടങ്ങി വല്യചേച്ചി ച്ചി സൂപ്പർ മാർക്കറ്റിലാ ചെറിയ ആളേ ഇവി ഇടെ കുത്താപുള്ളിന്നു പറഞ്ഞൊരു കടയുണ്ട് അയിലു പോവാ
ആ ആ
അവര് വരും പിന്നെ ചെറിയ ചെറിയ നാത്തൂനെ ഇവിടടുത്തന്യാ ണ് വീടെ ഇവിടടുത്തേക്കന്നെയാ കൊണ്ടേ ർക്കണെ ഉ അപ്പം പിന്നെ ദിവസം കാണുവൊക്കെ ചെയ്യും അപ്പ പിന്നെ അവര് വരുവൊന്നുമില്യ ഉം
മക്കള എപ്പോഴും അടുത്തുണ്ട്
ആഹ കുട്ടികോളുണ്ട് കുട്ടികളെ എന്നാലും കാണൊന്നുംല്ല ആ നമ്മള് റോട്ടിക്കൊക്കെ അങ്ങനെ ഇറങ്ങിയാലേ അവള് കാണുള്ളൂ അങ്ങനാണ് ഉം
നിങ്ങളുടെ അവിടെ വെള്ളമൊക്കെ കേയറുന്ന സ്ഥലമാണോ
വെള്ളം കേയറുന്ന സ്ഥലം അല്ല ഞങ്ങ ഒരു കുന്നിന്റെ മോുകളില് വെള്ളം കേയറൊന്നുംല്ല പിന്നെ ഈ പാടം വൊക്കെ അതൊക്കെ വെള്ളംന്ന്റൂ പാർത്തക്കടൊക്കെ വെള്ളംന്ന്റ അവിടെ വെള്ളംറിയുമോ
ഇല്ല ഇല്ല നാട്ടിൻപ്രദേശം എന്നങ്ങാെ ചോദിച്ചതോ മഴയൊക്കെ വരുമ്പോത്തേന് എങ്ങനെയാണ്
ഇല്ല വെള്ളം ആഹ അ പനിയാണ്
ആഹ ആ ആഹ പേടിയ മക്കള് സ്കൂളി പോയിട്ട് വരുമ്പോ എന്താണോ എന്തോ പനിയായിട്ടാണോ വരുന്നെ
ചൂടെള്ളം കുടിക്കണം
ആ
പക്ഷെ കുട്ടികള് സ്കൂളി പോയ അതൊന്നുവല്ല ചെയ്യണ്ടാവുക അവിടെ ഓടിയിട്ടും
ഏ ഏ ഞാൻ വീട്ടിന്ന് കൊടുത്തു വിടുവ
ഇട്ടാലും പിന്നെ അത് കഴിയല്ലോ അവര് ഇടയ്ക്ക് കുടിച്ചിട്ട് വരും ഇടക്ക് കുടിക്കില്ല ഇടക്ക് കൂട്ടുകാരമാരൊന്നൊക്കെ എന്താ വെള്ളം കുടിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് വരും
ആ ആ ആ
ഉം ഇപ്പൊ പിന്നെ ചെറിയൊരു പനി വന്നാലും വേഗം ആശുപത്രി പോയിട്ട്
ആ എന്റെ കുഞ്ഞവൻ മറ്റേ ഇച്ചിരിതുള്ള പ്രീടൈം ആയതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കുറവുള്ള ആള
ആ
അപ്പൊ അവന് വേഗം കയറിപ്പിടിക്കും എവിടെ എന്തുണ്ടെലും വേഗം കേറി പിടിക്കും
ആ വേഗം അസുഖം വരുല്ലേ ഉം ന പിന്നെ സ്കൂളൊക്കെ അപ്പൊ എത്ര മണിക്ക വീട സ് എത്ര മണിക്ക വിടുകപ്പോ ഒരു എന്താച്ച എൽ കെ ജി യു കെ ജി ക്കെ
എന്തോ
സ്കൂളൊക്കെ എത്ര മണിക്ക അവിടെ വി
ഇവിടെ രാവിലെ ഒമ്പതര മുതല് വൈകുന്നേരം ആ മൂന്ന ര വരയാ
ആ ആ
എളെയാള് വരുമ്പത്തേനും മൂന്നേ മുക്കാല് മൂത്ത ആള് വരുമ്പോ നാലേകാല്
ത്തില്ലാണൊ വ
ആ രണ്ടു പേരും ആ കുഞ്ഞാളുടെ ബസ്സ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് വരും മൂത്ത ആളുടെ വല്ല്യ ബസ്സാ അപ്പൊ ഒരിച്ചിരി താഴേക്കിറങ്ങണം
ഇറങ്ങി നിക്കണല്ലേ ആ അപ്പൊ മഴയൊക്കെ വന്നാ ഭയങ്കര ബുദ്ധിമു
എന്തോ
മഴയൊക്കെ വന്നാ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ ആ എറങ്ങി നടക്ക ക്കാനും ഇതിനൊക്കെല്ലേ ആ ആ ആ ശരി ഉം